ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹ്‌ നല്ല വിശേഷം തന്നെ കൊറച്ച് തിരക്കായി പോയി അതെ. ഇപ്പോ പ്പോ തിരക്ക് ഒന്നും ഇല്ലല്ലോ. കഴിഞ്ഞില്ലേ പണിളൊക്കെ കഴിഞ്ഞില്ലെ?
ആഹ് കഴിഞ്ഞെ.
ആ ആ ഇന്നലെ ഇന്നലെ എന്നാ നിന്റെ നത്തുന് പ്രസവിച്ച് രണ്ട് കുട്ടികള എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റല്ന്ന് കൊണ്ടുവന്നോ?
ആഹ് കൊണ്ടുവന്നിട്ടില്ല. സിസറിയനല്ലേ അഞ്ചു ദിവസം കടത്തിട്ടല്ലേ വെരെള്ളു ആഹ് സിസ ആഹ് സിസേറിയനാണ്.
ആ ആ പിന്നെ ഇപ്പൊ എവിടെണ്? ഹോസ്പിറ്റൽ ലെ ഹോസ്പിറ്റലന്ന് വീട്ക്ക്ആണോ കൊണ്ടുവര്ണെ അതോ ഹോംകെയർക്ക കൊണ്ടോവ്ണത്?
ഓളെ ഇപ്പൊ ഓപ്പറേഷൻ ആവൊണ്ട് പിന്നെ പ്രസവമാണെങ്കിലും കുറച്ച ദിവസൊക്കെ വീട്ടിൽ നി നിർത്തിട്ട് അല്ലെ ഓ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മള് അങ്ങനെ കൊണ്ടോവുലല്ലോ? ഇല്ല അവര് പതിനാല് ദിവസം കഴിഞ്ഞിട്ടാ പറഞ്ഞ്. ആഹ് കൊഴപ്പില്ല രണ്ടാള്ള്ഉള്ളതല്ലേ.
രണ്ടാള് ഏഹ് ആ വൈറ്റ് ഒക്കെ ഉണ്ടല്ലേ. ഏഹ് എന്ത് കുട്ടികളാണ്?
ഒരു ബോയ് ഒരു ഗേളും
ആഹ് ആഹ് ആഹ് കാണാൻ പോയിരുന്നില്ലേ?
ആഹ് പോയിരുന്നേ. ഞങ്ങൾക്ക് കുടുംബത്തില് ഇപ്പൊ ആദ്യായിട്ടു ഉണ്ടാവല്ലേ ഇങ്ങനെ ഇരട്ട കുട്ടികള് അപ്പൊ എല്ലാർക്കും അതിന്റെ ആഹ് എല്ലാർക്കും അതിന്റെ സന്തോഷമാണ്.
ആഹ് ആഹ് ആഹ് ആദ്യത്തെ ആണല്ലോ അല്ലേ?
ആഹ് ആദ്യത്തെ ആണ്
ആദ്യത്തേ ആണ്ലെ ആഹ് ആ അന്നാള് ഇയ്യ് പറഞ്ഞതാപ്പോ ഓർക് ഏഹ്
കൊറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നുക്ക്ണ് ഓല്ക്ക് എന്നാലും ന്ന് പറയാ
ആഹ് കുറ കുറച്ച് നേര വൈകീക്കണില്ലേണ്ടാവാതെ അങ്ങനെ കൊറെ കാലം കഴിഞ്ഞ് ഇണ്ടായതാണല്ലേ?
ആഹ്
ഉം ഉം
നാല് വർഷം കഴിഞ്ഞ് ഇന്നട്ടാണ് ഇപ്പോ ഉണ്ടാവണത്.
ആഹ് അതെ പിന്നെ എന്നാലും രണ്ട് കുട്ടികളെ കിട്ടിയല്ലോ. ഒരാണും പെണ്ണും ഇനിയിപ്പോ ഇനിയിപ്പ ഇല്ലെങ്കിലും കൊഴപ്പൊന്നുല്ലല്ലോ. ആഹ് ഇനി ഇപ്പോ ഇല്ലെങ്കിലും കുഴപ്പൊന്നുല്ലേ രണ്ട് കുട്ടികളായല്ലോ. ഓനും പോയോ തിരിച്ചു പോയോ
ഇല്ലയ് ഇല്ല പോയിട്ടില്ല ഓലെ ഇഞ് പോസ് നാച്ചുൽ കെയർല് ആക്കീട്ട് പോവാന്ന് പറഞ്ട്ട് ട്ടാണ്. അത് വരെ ഇവടെ നിക്കട്ടെ. പിന്നെ ആഹ് മുടി കളിച്ചിലും കാര്യങ്ങളൊക്കെല്ലേ.
ആഹ് അത് കഴിഞ്ഞിട്ട് പോവൊള്ളുലെ ആദ്യായി ട്ട് ഇണ്ടായല്ലെ പിന്നെ കുട്ടിനെ കണ്ടിട്ട് പോവാൻ തോന്നുണൂണ്ടാവൂല്ലേ.
ഹും അത് അല്ലെങ്കിലും പ്രഗ്നന്റ് ആയി ഒരു ആഹ് മൂന്ന് മാസം കഴിഞ്ഞ മുതലെ ആൾ നാട്ട് തന്നേണ്.
നാട്ട് തന്നേണ്ല്ലേ ആഹ് ആഹ്.
ഓല ഓലത്രയും ആഗ്രഹിച്ചതല്ലേ. അ പ്പൊ പിന്നെ, ഇവടെ ഉമ്മീഉപ്പക്കെ അതന്നേ പറഞ്ഞത്. ഇപ്പം നിന്നാ മതി.
ആഹ് അതന്നെ. ഇനിപ്പ അല്ലങ്കിലും ഇഞ് പ്പം നാട്ടില് കുട്ട്യേളൊക്കെ നോക്കിട്ട് കൊർച്ച് നാട്ടിലും കൂടാലോ കൊ റെ ഇല്ലാണ്ടിരുന്നതല്ലേ.
ഉം അത് ആണ് ഇഞ്ഞി. ഇപ്പ താ ഇപ്പ ഏതായാലും പോണം ന്നർഞ്ഞു. കുട്ട്യേൾക്ക് ഇനിയിപ്പോ ഇപ്പതന്നെണ് തിരിച്ചറിയാനൊന്നും ആയിട്ടില്ലല്ലോ ഓല്. ആ ടൈം ആവുമ്പോത്തിന് ആ വ്യ ടൈം ആവുമ്പത്തിന് നാട്ടിൽ എന്തെങ്കിലോക്കെ സെറ്റ് ആക്കാൻ വാണ്ടിട്ട്. ആഹ് പോയിട്ട് വരാ പർഞ്ഞിട്ടാണ്. അല്ലങ്കി പിന്നേ ഓലങ്ങട്ട് കൊണ്ടോണംന്ന് പറഞ്ഞിട്ടാ ഓക്കും അവ്ടെ ജോലിള്ളതല്ലേ.
ഏഹ് അവ്ടെ റൂമും കാര്യൊക്കെ കിട്ടുംന്ന് തോന്ന്ണ്ല്ലേ.
ആഹ് ഇവിടെ ടീച്ചറേര്ന്നു. അപ്പൊ ഇനി അയിനങ്ങട്ട് അങ്ങനെ കേറാ ന്ന് പറയുണൂണ്ട് ഒന്നും തീരുമാനായിട്ടൊന്നുല്ല. ആദ്യം ഇപ്പത്തെ സിറ്റുവേഷനൊക്കൊന്ന് കയ്യട്ടെ പർഞ്ഞിട്ടാണ്.
ആഹ് ആഹ് ആഹ്. ആഹ്. എന്തായാലും ഇപ്പൊ റാഹത്തായല്ലോ. അപ്പ ആഹ് അ പ്രസവം എന്താ നടക്കൂലാ പറയേ?
പ്രസവം കുട്ട്യേള് ഒന്നാമത് വെയിറ്റ് കൊറവാ. പിന്നെ ഓൾക്കും തന്നെ ആരോഗ്യം കൊറവാണ്. രക്‌തൊക്ക കൊറവാ ആപ്പം ആഹ് വെയിറ്റ് ചെയ്താ ചെലപ്പം നടക്കും. പക്ഷെ അതിൽ എന്തേലും റിസ്ക് വന്നാല്ന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പഴേ.
ആഹ് ആഹ് അപ്പ പിന്നെ സിസേ റിസ്ക് ഇട്ക്കണ്ട വിചാരിച്ചിട്ട് ആഹ് ആഹ്. സിസേറിയനാക്കി ല്ലേ.
ഉം
പിന്നെ വേറെന്തൊക്കെ?
വേറെന്താ കൊഴപ്പൊന്നുല്ല. ഇങ്ങളെ അവ്ട്ത്തെ ഏടെലുണ്ടോ നല്ലെ, ഞങ്ങളവ ടാ, അവടെ ഒ ആഹ് ഓളമ്മിം ഞങ്ങളെ ഇമ്മിം ഒക്കെണ്ട്. ഹോസ്പിറ്റൽലൊക്കെ ആഹ് ആള് ഇഷ്ടം പോലെണ്ട്. ഒക്കെ ആഹ് എല്ലാരുംക് ഇങ്ങനെ
കാണാ വരവര്ശ് ട്ടംപോലെണ്ട
ഇഷ്ടം പോലെ ണ്ട്. ആഹ് പോരാത്തേന് ഇത്രീം വെയ്റ്റെയ്തതല്ലേ. അപ്പൊ എല്ലാരും തന്നെ കാണാന് ഇങ്ങനെ, വന്നുണ്ട്. അപ്പ ഞാന് ഇങ്ങട് ന്ന് വീട്ട്ക്കെന്നെ പോന്നു. എല്ലാരും കൂടെ അവ്ടെ നിന്നാ ഓൽക്കും ബദ്ധിമുട്ടല്ലേ.
ആഹ് എല്ലാരും കൂടി നിന്നാ കുട്ട്യേളും ഇതാവുമ്പം ബുദ്ധിമുട്ടെന്നേണ്.
ഉം പിന്നെ ഞാനാടെ പോയാ ഇവടെ കുട്ട്യേള്ങ്ങനെ നിക്കൂല. ഓല് ബേബിനെ കാണണം ബേബിനെ കാണണം ന്ന് പർഞ് ഏത് നേരും അയ്ന് അഹ് കുട്ട്യേളെ തൊട്ടും പുട്ച്ചുങ്ങോണ്ടും ആണ്. ചെറ്യേ കുട്ട്യേളല്ലേ.
അവര് താമസിക്ണത് ആഹ് ഇങ്ങളെട്ത്തന്നേണല്ലോ ല്ലെ.
ആണ് വീട് വെച്ച്ക്ണത് ഞങ്ങളെട്ത്തെന്നേണ്.
അടുത്തന്നേണ് ല്ലേ ആഹ് ആഹ്. അപ്പോ ഇനിപ്പോ വന്നാലും പ്പൊ ഇങ്ങക്കൊക്കെ നേരം പോക്കേക്കാരം.
ആഹ് ഇനിപ്പോ ചികിത്സയും കാര്യങ്ങളൊക്കെ ഓളങ്ങട്ട് ഓലെ വീട്ട് ക്ക് അങ്ങട്ട് കൊണ്ടോണം ന്നാ പറയ്ണത്.
എന് ആഹ്. ഏഹ് ആദ്യത്തല്ലെ അപ്പോ ഓളോടെ തന്നെ ആവൊല്ലോ ല്ലെ.
ആഹ് അപ്പ അവിടെത്തന്നാണ്ന്ന് പറഞ്ഞ് നി അവിട്ന്ന് പിന്നെ ഇനി ഇവിടെ അടുത്തന്നെയാണ് കെയറൊക്കെ പറഞ്ഞിക്കണത് അപ്പൊ പിന്നെ ഇങ്ങട്ടന്നെ കൊണ്ടരും ഉം ന്നെ ഇവിടെ അല്ലാതെയും കു ട്ട്യേ ളതല്ലൊ അപ്പൊ ആ കൂട്ടത്ത്കൂടി ഇപ്പ തന്നെ ചെറിയ കുട്ടികളെല്ലെ കൊണ്ടരാതിരിക്ക നല്ലത്ന്നും
ആഹ് ആഹ് അതെല്ലെ അതെല്ലെ
അപ്പൊ അ ന്നാള് ക പിന്നെ നാത്തൂന്റോരു മോളണ്ടായിരുന്നില്ലേ ഓൾക്ക് ക കല്യാണ ശരിയായ കല്യാണം നോക്കിണ്ട്ന്നൊക്കെ പറഞ്ഞിര്ന്ന്
ഇ ആഹ് അത് അന്ന് വന്നന്ന് രണ്ടെണ്ണം വല്യ പ്രൊപ്പോസല് വല്യ കൊഴപ്പുണ്ട് പക്ഷെ കുട്ടി സമ്മയ്ക്കണ്ടേ ഓക്ക് പഠിക്കണന്ന് പറഞ്ഞിട്ടെ ആഹ് ഓക്ക് പഠിക്കണന്ന് പറഞ്ഞിട്ടാണ് ഓളിപ്പോ ഓള് പഠിക്കാം ഉഷാറാണപ്പൊ പിന്നെ പ്പൊ ചെറിയ വെക്കേഷൻ കിട്ടിയ ടൈമില് പോയി ബ്രൈഡൽ മേക്കപ്പിന്റെക്കെ പഠിച്ചിട്ടേ
ആഹ് ആഹ്
അപ്പൊ അതിന്റെക്കെ പിന്നാലെയാണാള് സ്വന്തായിട്ടിപ്പൊ പോക്കറ്റ് മണിയൊക്കെ സ്വന്ത ആഹ് സ്വന്തൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ അപ്പൊ പിന്നെ ഓ ളെ വാപ്പി തന്നെ പറഞ്ഞുെ ഇനി ഓളെ ഇഷ്ടം പോലെ ആയി
ഓ ഇഷ്ടംപോലെ ആയിക്കോട്ടെർന്നല്ലേ അ അനി കൊറച്ച് കഴിഞ്ഞിട്ടെ കല്യാണം ഇണ്ടാവുള്ളു അല്ല ഇപ്പത്തെപ്പ ഇപ്പത്തെ കുട്ടികളൊന്നും സമ്മയ്ക്കൂലല്ലോ അവര്പ്പോ പഠിപ്പും ജോലിയും കഴിഞ്ഞല്ലാണ്ട ഒരു കല്യാണത്തിന് സമ്മയിക്കൂല്ല
സമ്മയക്കുള്ളൂ പിന്നെ ഓൽക്ക് കല്യാണ കഴിക്കണ ആള ച്ചും നല്ല സങ്കല്പങ്ങളല്ലേ നമ്മളന്നെ പോലെ കിട്ടിയാളൊപ്പം പോകൊന്നില്ല
മറ്റേതാദ്യ ക്കെ ചെക്കന്മാർക്ക് കിട്ടാ ഒരു പ്രയാസം തോന്നീല ഇപ്പൊ ചേക്കന്മാർക്ക് പ്രേമ ഡിമാൻഡ് ഇപ്പൊ പെൺകുട്ട്യേക്കാ ഡിമാൻഡ് ആയി അത അങ്ങനെ ആയിക്ക്ണ് ഇപ്പ എത്ര ചെക്കന്മാരാണ് ഗൾഫ്ന്നൊക്കെ വന്ന് കല്യാണശ്ശേരിയാവാതങ്ങനെ പോണത്
ഗൾഫ്ന്ന് വന്നോർക്ക്ന്നെതാണ് ഗൾഫാരാണെങ്കില് പെൺകുട്ട്യേക്ക് പ്രശ്നോന്നില്ല ഓലെ കൊണ്ടോണം
കൊണ്ടോണം പിന്നെ അത്രയും നല്ല ജോലിള്ളോരും പിന്നെ പഠിപ്പുള്ളോരും ക്കെ അതൊക്കെ നോക്കീട്ട് മറ്റേ ആദ്യൊക്കെപ്പ ഗൾഫിലായാ മതി അവർക്ക് പോയി വിദ്യാഭ്യാസം ഉണ്ടോ അതൊന്നും അറി നോക്കൂലാരു ഇപ്പൊ അങ്ങനെയല്ലല്ല ഇപ്പൊ കുട്ട്യേലന്നെ ചോയ്
പെൺകുട്ട്യോളെ കെ -
പ്പ്ണ്ടോ ഉം ഏതുവരെ പഠിച്ചിക്ക്ണ് എങ്ങനെ എന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ടെ അവര് സമ്മയ്ക്കുള്ളൂ
ഉം ഇവിടെ ഇന്റെ മൂത്തച്ചീന്റെ ആങ്ങളക്ക് ഇതേമാതിരി ഓലൊരു കൊല്ലായി തിരയാലോടങ്ങട്ട്
മ്യാവു
കൊറെ കുട്ട്യേളെ പോയി കണ്ട് വന്നെങ്കി ഇല്ലേ കുറെ കുട്ടിളെ പോയി കണ്ട് മൂന്നാല് പെൺകുട്ട്യേള് മൊത്തോക്കി പറഞ് എനക്ക്ങ്ങനെ അഫെയർണ്ട്
ആഹ് അതും പേടിയെന്നു ഇപ്പഴേ ഇപ്പ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ടും കുട്ട്യേള് പോണോരല്ലേ തലെ ദിവസം വരെ പോണോരല്ലേ ഇങ്ങനെ
ആഹ് അപ്പൊ അതൊക്കെ അലോയ്ക്കുമ്പോ ഞാൻ പറയും നന്നായല്ലേ മൊ ഇത്തൊക്കെ പറഞ്ഞല്ലോ കല്യാണം കയ്യാനൊന്നും കാത്തിന്നില്ലല്ലോ
അല്ലതൊക്കെ ഉറപ്പിച്ച് മുട്ടായോടുക്കലും അങ്ങനോക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് എത്ര മുടങ്ങുണ്ട് ഇങ്ങനെക്കെ ഓരോ പ്രശ്ന പ്രശ്നങ്ങളായിറ്റ്
ആ അപ്പ ഞാനത് പറ്യാ അത് വെച്ച് നോക്കുമ്പോ അത് എത്രയും മെച്ചങ്ങള് കാണാൻ ചെന്നപ്പോ തന്നെ പറഞ്ഞീല്ലേ പിന്നെപ്പൊന്താ ഓല് പെണ്ണ് ങ്ങളൊക്കെ കാണാൻചെന്ന്ട്ട് പിന്നെയാ ഓന് വിൾച്ച്ട്ടാണ് പറ്യാ ഇങ്ങനണ്ട്ന്ന് ഓ ചെക്കൻന് ഇവ്ടെ നാട് ട്ട്ല് ഉണ്ടാവൂല ഓൻ വീഡിയോ കോള് വഴിയാണ്
ആ കാ കാ കണ്ട്ട്ടില്ല്യ നേരിട്ട് കണ്ട്ട്ട്ല്ല്യ ലേ
നേ ഇല്ല നേരിട്ട് കാൺണത് ഒന്നോ രണ്ട് ആൾക്കാരാ അതും ഇനി ചെറ്യേ കുട്ട്യേളാർഞ്ട്ട് ഓൻ ഓൻ തന്നെ പർഞ്ഞു പ്ലസ്റ്റു ഒക്കെ കഴിഞ്ഞ കുട്ട്യേളേര്ന്നു
ആഹ് ആഹ് ആഹ്
ഇത്രയല്ലേ ഒള്ളൂ ചെറ്യേ കുട്ട്യേളെല്ലേർഞ്ട്ട് വാണ്ടാച്ചു ഉം ഇപ്പൊ വല് ഓനെ ചീത്തറിം അതെങ്കി അത് കെര്തിയാണ്ട് അൻക്ക് കെട്ട് കെട്ട്യാ പോരെയ്നോ ഇവര് ത് തെര്ഞ്ഞട് ഇമ്മേ വീട്ട്ലുള്ളലല്ലേ തെര്ഞ്ഞട്ന്ന് കൊയ്ങ്ങാ
കൂടുതല് പ്രായള്ള ചെക്കന്മാര് പറ്റൂല ര രണ്ട് മൂന്ന് വയസ്സിന് വ്യത്യാസേ പറ്റുള്ളൂ
ആ ഓന് ഇപ്പൊ ഇരുപത്തഞ്ച് വയസ്സായി അപ്പൊ അത് പറഞ്ഞിട്ട്ന്നെ ഓല് ഇനിയിപ്പൊ രണ്ട് കൊല്ലം കൂടി അനക്ക് തെരയാ അത് കഴിഞ്ഞാ പിന്നെ അയ്ജ് തന്തായിറ്യ
ആ പ്രായം കൂടിയോര് പെൺകുട്ട്യേൾക്ക് പറ്റൂല പിന്നെ ങ്ങനെ എത്ര കാലം പിന്നെ മ് നമ്മള് പിന്നെ കൊറെ ഇതക്കണ്ട്യരും
ആ ഞാനത് പറയും ഞങ്ങളൊക്കെ തമ്മില് പത്തും പതിനൊന്നും പന്ത്രണ്ടും വയസ്സിന്റെ വ്യത്യാസണ്ട്
ഇതന്നെ മുന്നേ ഒരു പത്ത് വർഷം മുന്നക്കെ അങ്ങനേര്ന്ന് പത്ത് പൈനഞ്ച് വർഷം മുന്നേക്കെ ഞാ അഞ്ചു ആറ് ഏഴ് എട്ട് വയസ്സ് വരെക്കെ വ്യത്യാസംണ്ടാവും
ഞാനും എന്റെ കെട്ടിയോനും തമ്മിൽ തന്നെണ്ട് പത്ത് പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസം
ഞാനുണ്ട് ഞങ്ങൾ രണ്ടാള്ണ്ട് പത്ത് വയസിന്റെ വ്യത്യാസണ്ട് ഇപ്പത്തെ കാലത്തൊന്നും നടക്കൂല ആ ഇപ്പൊ കിട്ടൂല ഇപ്പൊ ഓര്ക്ക് ഉം ല മൂന്നോ നാലോ വയസ്സ് ഏറിയല് അയ്ല് കുറയാനല്ലാതെ കൂടാൻ പറ്റൂല അൻ അഞ്ചു വയസ്സക്കെ അവര്ക്ക് ഓവറാണ്
ഇപ്പം ക്ലാസ്സിന്ന് ന്നെ അങ്ങനെ ഏ ആവണംന്നുള്ള കുട്ട്യേളല്ലേ
ആ അതാണ് അവര്ക്ക് അവരൊപ്പം പഠിച്ചോര്
ഒരുവിധം കല്യാണത്തിന് പോയ്തൊക്കെ ഓല് സ്വന്തം തന്നെ ഓൽക്ക് വാണ്ടോലെ കണ്ട് പുട്ച്ചോല
പിന്നെ കണ്ടുപിട്ച്ചോരെ കെട്ടിച്ചൊട്ക്കല്ലാണ്ട മാർഗ്ഗംല്ല്യ അപ്പോത്തിന്
ആയിപ്പ പിന്നെ വാപ്പാര്ക്കും ഉമ്മാര്ക്കും ഓൽക്കും അത് പ്രശ്നംല്ല
ആ പണ്ടൊക്കെർഞ്ഞ എന്തേര്ന്നു പുകില് റബ് റബ്ബേ അങ്ങനെ വല്ല വിഷയം വന്നിട്ട് ണ്ടെങ്കി പറയേണ്ട അറിഞ്ഞിട്ടുണ്ടെങ്കി ഭൂകമ്പം ണ്ടാക്കും വീട്ട്ല് ഇഞ്ഞി പ്പ അതൊന്നും വേണ്ട ആരെങ്കിലും ഒന്നും നോക് നോക്കെ കാണെ ന്താ അത്ര മതി എന്നാ തന്നെ ഭാ ആകെ പ്രശ്നാവും വേറെള്ളത് ഒന്നും വേണ്ട
ഇപ്പത്തെ കുട്ട്യേക്ക് അത് ഒന്നും ഇല്ലാന്ന് പറയ്ണതാണ് മാനക്കേട് നമ്മക്കന്നൊക്കെ അത് ണ്ട്ന്ന് പറയ്ണാണ് പേടീച്ചങ്കി
ഉപയോഗം കൊണ്ടേയ് ഒക്കെ ഒന്നും പ്പോ ഒര് സ്കൂള് കഴിഞ്ഞ അത് അവ്ടെ അവസാനിക്ക്ണ്ല്ല്യല്ലോ അങ്ങനെ തുടരല്ലേ ആ ബന്ധങ്ങളൊക്കെ
ആഹ് ഞ്ഞമ്മളൊക്ക പ്പോ സ്കൂൾ പഠിച്ണ അന്ന് അത് കഴിഞ്ഞ് അടുത്ത് സ്കൂള് മാറുമ്പോ അപ്പ ആ സ്കൂള് ഉള്ളോലെ ആരെങ്കിലും ഉണ്ടെങ്കി ഒലേയ്റ്റ് അങ്ങനെ പിന്നത്തെ പഴയ സ്കൂളായിരുന്ന പിന്നെ എന്നെങ്കില് എവ്ടേലും വെച്ച് കാണുമ്പളായി ഇപ്പ എപ് പ്പോഴ എപ്പോഴും മീറ്റപ്പായി ഓല്ക്ക് ഗ്രൂപ്പായി
ഇന്നി ഇങ്ങനെ ബന്ധമുള്ളവര അങ്ങ തുടരല്ല അവസാനിക്കുന്നില്ലല്ലോ
ഇങ്ങനെയൊക്കെ എന്തോലു ആവുമ്പളള്ളൂ അല്ലെങ്കിലൊക്കെ നല്ലതാണ് നമ്മളെ ബന്ധങ്ങളൊന്നും നമ്മക്ക് ഉണ്ടാവും
ഉം അതന്നെ അതന്നെ പിന്നെ സ്കൂളില് പരിപാടിഒക്കെ ഉണ്ടാവല്ണ്ടോ
ആ ഇണ്ട് കുട്ടികളെ സ്കൂളിലിപ്പോ കഴിഞ്ഞ വർഷം മോന് കോൺ വൊക്കേഷനേർന്നു
ആഹ് ആഹ് ആഹ്
അതിന്റെ പ്രോഗ്രമും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ണ്ടായോണ്ടാവുംല്ലേ
ഉം
ഉം ന്ന അങ്ങനെയൊക്കെ പോണ് ഉം മോ ഈ നേരത് വന്ന കിടന്ന് ഉറങ്ങുവോ
ഇനി യല്ല ത്പ്പോ കൂട്ട മുന്നരി പോണ മേൽ അല്ലേ സ്കൂള്ട്ട് വണ്ടി വരണ തന്നെ പോണങ്കി എത്ര സമയം കിട്ടുംന്ന് നോക്കിയത
അഹ് അഹ് ആഹ് അങ്ങനെ ഇരിക്കൂല്ലേ നേരത്തെ പൂവച്ചിട്ട് ഉറക്കക്ഷീണമൊന്നും ഇല്ലലേ
ഇല്ല ഇല്ല അങ്ങനത്തെ രാത്രി പത്തുമണി പതിനൊന്ന് മണി വരെ ആണെങ്കിൽ ഫോൺ കൊടുത്താ ഓക്കെ അതൊരു
അങ്ങനെ ഇരിക്കുവല്ലേ അന്ന് ഞാനേ കുറച്ച് കഴിഞ്ഞട്ട് വരട്ടാ നിക്ക് കുറച്ച് തിരക്കുണ്ടേ
ആഹ് ആയിക്കോട്ടെ ന്നാ ശരി അഹ് ആയിക്കോട്ടെ ന്നാ പിന്നെ വിളിക്കാ
ആഹ് ആയിക്കോട്ടെ